ആഹ് ഞാനീ മോനെ പഠിപ്പിക്കുവയിരുന്നു അപ്പൊ അന്നേരം ഏഹ് കൊറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട അവൻ വന്നു അപ്പൊ അന്നേരച്ച
ഞാനിങ്ങനെ നോക്കി എപ്പ ഒന്നും വിവരൊന്നുല്ല എന്ത്
എല്ലാം റെഡി ആക്കി വ ച്ച് ഓപ്പണാക്കിക്കെ വെച്ച് കഴിഞ് പ്പത്തെയ്യ് ആള് ഏയ് ടി പിക്ക് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സ്വന്തയിട്ടോന്ന് എഴുതി കൊണ്ട് വരാം ആ ന്നിട്ട് അറിയില്ലെങ്കിൽ പഠിച്ചാ മതി തിയല്ലോ പറഞ്ഞിട്ട് മടിയാണേ പഠിക്കാൻ ഉ ഏയ് കെടന്നില്ല ഇന്നിപ്പോ ഞങ്ങള് ഏ പോറത്തു പോയക്കുമായിരുന്നു കസിന്റെ അടുത്ത് പോയക്കുവായിരുന്നു അപ്പൊ ആളെ അങ്ങോട്ടേക്ക് വിളിച്ചു സ്കൂളിന്ന് അന്നേരം ആഹ അപ്പൊ അന്നേരം ഞങ്ങൾ വിടെ എത്താനായിട്ട് താമസിച്ചു ഏഴ്മണി ആയി തരിചെത്തി അത് കഴഞ് ഇവിടെ വന്ന് കൊറച്ചു നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് പ്പ പഠിക്കാ ഇരുന്നുള്ളു ഇന്ന്പ്പോ ഇവർക്ക് കൊറ ച്ച് ആഹ് ഇത് കൊറവായിരുന്നു സബ്ജക്ടുകൾ കൊറവായിരുന്നു അതുകൊണ്ട് പിന്നെ അധികം പഠിക്കാനില്ല ഫുഡ് കഴിച്ചില്ലാ ഫുഡ് കഴിക്കണം ചോറ് ആയിക്കൊണ്ടിരിക്കുന്ന് ചോറ് ആയിട്ടൊണ്ട് രാവിലെ പോയതോണ്ടെ കറിയൊന്നും ആക്കിണ്ടായിരുന്നില്ല അപ്പം ഹാ ഞാന് മ് മോര് കറി വെക്കാന്ന് വെച്ചിട്ട് ങ്ങനെ നോക്കീതാ ഞാനല്ലാ ഉമ്മ ഉമ്മിച്ചി വെക്കുന്നേ ഹാ അപ്പൊ അന്നേരം കുമ്പളങ്ങാ ഇതായിപ്പോയി അയിച്ചാ കുമ്പളങ്ങ മൂത്തി- ട്ടത് പ്രശ്നായി പോവൂലേ
അത് കംപ്ലൈൻ്റായിണ്ടാവും
ആഹാ ആഹ് അപ്പൊ അന്നേരം ഇതെങ്ങെനെ പതു പതൂന്ന് ആയിപ്പോയ് അത് കഴിഞ്ഞ് പിന്നെ ആഹ് അന്നിട്ട് പിന്നെ ചക്കക്കുരും മാങ്ങയും കറി വെക്കാന്ന് വിചാരിച്ചു അപ്പോ കൊച്ചിനോട് ചോയ്ച്ചേ ഓ ചക്കയൊക്കെ ഒരുപാടുണ്ട് ചക്ക തീർന്നു ഇവിടത്തെ
അതെ മാങ്ങേന്റെ കാലത്ത് ചക്ക അല്ലേ ഉണ്ടായത്
ഉം ഞങ്ങളിക്ക് ഏഹ മാങ്ങ ഇണ്ടായി മാങ്ങ തീർന്നു അ- അതിനും ആ മാങ്ങയും ചക്കെയൊക്കെ ഏകദേശം ഒരേ സമയത്ത് ഇണ്ടായി ഇപ്പൊ മാങ്ങേയില്ലാ ച- ക്കെ ഇല്ല പിന്നെ മാങ്ങ കഴിഞ്ഞൂസം കടയിന്ന് മേടിച്ചത് ഇരിപ്പൊണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിഴിഞ്ഞപ്പോ ചക്കക്കുരും മാങ്ങയും വെച്ചഴിഞ്ഞിഞ്ഞാ ഇവനും ഇഷ് ട്ട ചക്കക്കുരൂ മാങ്ങേ മുരിങ്ങാക്കോല്ലും കൂടെയും കറി വെക്കൂലോമ്മള് നിങ്ങളവിടെ വെക്കില്ലാ
ആഹ് അമ്മളവടെ വെക്കും നമ്മടവങ്ങനെ വെക്കലുണ്ട് ചക്കക്കുരും മാങ്ങാച്ചയും വെക്കും
ആഹ് ചെമ്മീനും കൂടെ ഇടൂവ്ടെ ഇപ്പൊ പിന്നെ ചെ ചെലവർക്ക് ചെമ്മീനൊക്കെ കഴിച്ച് കഴിയുമ്പോ ഗ്യാസിന്റെ പ്രശ്നോള്ളകൊണ്ട് ആഹ് ചെലപ്പോ ചെമ്മീൻ ഇടില്ലാ ഇന്നപ്പം പക്ഷെ എനിക്ക് ചെമ്മീൻ ഇടുന്നതാ ഇഷ്-
ട്ടല്ലേ ആ ചെമ്മീന് ചക്കക്കുരുവൊക്കെ ടേസ്റ്റാണല്ലോ ചെമ്മീന് ആം അങ്ങനെ വെക്കെയാണ് പറഞ്ഞേക്കാം നമ്മളങ്ങനെതു ച്ചിട്ടില്ലാട്ടോ അങ്ങനെ ഒണങ്ങിയ ചെ
അയ്യോ അത് ആഹ് അതെങ്ങന്നെയാന്നറിയോ ഒണക്ക ചെമ്മീൻ നമ്മള് വറക്കണം വറുത്ത് കഴിഞ്ഞിഞ്ഞിട്ട് ഇതെന്തോ സൗണ്ട് കേക്കണ്ടല്ലോ
അത് ഫോണ് വെരുണ്ട് അത് കട്ടാക്കാൻ വയ്യലോ അത് സംസാരിച്ചോളു അത് ഞാനെടു-
ആഹ് അതൊന്ന് മറ്റേ സൈലന്റാക്കി വെക്കുവാണെങ്കില് മറ്റേ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കും
അതെല്ലേ
ആഹ് അത ഒന്ന് ജസ്റ്റിതാക്കിയാ മതി ആഹ് ശെരിയായില്ലേ ആഹ് എന്നാ ഞങ്ങള് ചക്കക്കുരു മാങ്ങയും വയ്- ക്കണഇതിനെങ്ങനെയാന്നറിയോ ആഹ് ച- ചക്കക്കുരു ഫസ് ഫസ്റ്റ് ചെമ്മീ ചക്കക്കുരുവും ഏഹ് മാങ്ങയും കൂടേയും കൂടീട്ട് വേവിക്കും
അതെ
ആഹാ കു ആഹാ കൊറച്ച് മൊളക് പൊടിയും ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും ഒരി ഇച്ചിരി കേട്ടോ മല്ലിപ്പൊടി ഒരു പൊടി- ഒക്കെ ചേർക്കൂള്ളൂ മൊളക്പൊടിയും മഞ്ഞിപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൂ ഇട്ടിട്ട് വേവിക്കും അത് കഴിഞ്ഞീഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇത് വെന്ത് കഴിഞ്ഞെയും ഇതൊര് പകുതി വേവായി കഴിയിമ്പത്തെനും അതിൻ അകത്തെക്ക് മാങ്ങെം മുരിങ്ങാകോലും കൂടെ ചേർക്കും മാങ്ങെം മുരിങ്ങാക്കോലും ചേർത്ത് ഏഹ് അത് ആഹ് മുരിങ്ങാക്കോൽ ഇടും മാങ്ങെം മുരിങ്ങാക്കോലും കൂടെ ചേർത്ത് ആ സമയത്തെക്കും ഏഹ് ചെമ്മീനും കൂടെ വറ്ത്ത് ഇടും. ചെമ്മീൻ പച്ചെക്ക് അല്ല ഇടുന്നെ ഒണക്ക ചെമ്മീൻ ജസ്റ്റ് ചൂടാക്കി വർ ക്കില്ലെ നമ്മെൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ. ചെയ്യ്ണ പോലെ അങ്ങനെ അതും കൂടെ ആഡ് ചെയ്ത് കഴ്ഞ്ഞിട്ട്. ഏഹ് ഇത് നന്നായിട്ട് വെന്ത് വെരുലെ എല്ലാം കൂടി വെന്ത് വന്ന് കഴിഞ്ഞെഴിയ്മ്പം. തേങ്ങ അരച്ച് ഒഴിക്കും തേങ്ങ വെറുതെ തേങ്ങ ചുമ്മാ ചെരവി. തേങ്ങ അരച്ച് ഒഴിച്ച് ഉം ഞങ്ങൾ. ആഹ് അത് കഴിഞ്ഞിട്ട് കട്ക് വർത്ത് ഇടും എഹ് കൊറച്ച് ഉള്ളി ഒക്കെ. ഏഹ് മൂപ്പിച്ച് ചെറിയ ഉള്ളിയും വെള്ത്തുള്ളിയും മൂപ്പിച്ച്. കട്കും കറിവേപ്പിലിം ഇട്ട് ഏഹ് അത് അങ്ങ് താളിച്ച് ഒഴിക്കും. ആഹ് നല്ലതാ ഒര് തവണ അങ്ങനെ വെച്ച് നോക്ക് മാങ്ങ പിന്നെ കു ക്കെർൽ കുക്കെറിലാ വെക്ക്ണെന്ന് ഉണ്ടെങ്കിൽ ആഹ് കുക്കെർൽ വെക്കണേന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങ കോല് കലങ്ങി പോവാതെ നോ
ആഹ് അത് പിന്നെ നമ്മെക്ക് ലാസ്റ്റ് തളപ്പിച്ചൊള്ളു അല്ലെങ്കി പിന്നെ അ അട്ച്ചെ മ്പം അത് കൽങ്ങല്ലോ?
കലങ്ങി പോവും പിന്നെ എന്നാ വെച്ചാ ആഹ് അല്ലെങ്കി പിന്നെ ഒര് കാര്യം ചെയ്താ മതി ഇത് ചക്ക കുരു മാത്രം വേവിക്കാ ആദ്യം.
അതെ അങ്ങൻ തന്നെ നമ്മൾ ചെയ്യൽ ചക്കകുരു കറിയൊക്കൊ ഇണ്ടാക്ക് ക്കാണെങ്കിൽ ചക്ക കുരു ആദ്യം വേവിക്കും ഇന്നെട്ട് മുരിങ്ങാ കോൽ ഒന്ന് തളപ്പിച്ച് ഇട്കൊള്ളു ഇന്നാ തന്നെ വെന്ത് പാകാകും.
ആഹ് ഇവടെ ഞങ്ങൾ ചെല സമയത്ത് സാമ്പാർ വെക്കിമ്പം കഷ് ണങ്ങൾ ഭയങ്കരായിട്ട് വെന്തു പോവും കുക്കെർൽ ഇട്ട് വിസിൽ അടികുമ്പം.
അതെ കുക്കെർൽ ഞങ്ങൾ അങ്ങനെ ഇടെൽ ഇല്ലാ ഒക്കെ സ് സാമ്പാർക്കായാലും പിന്നെ തൾപ്പിച്ചുമ്പളാണ് ഞമ്മൾ ലാസ്റ്റ് തൾപ്പിക്കുമ്പളാണ് മുരുങ്ങാ കോൽ ഇടാ. അല്ലെങ്കി പിന്നെ ഒന്നായിട്ട് ഒടിലെ പിന്നെ ആ കോല് മുഴ് വെൻ കട്ച്ച്ട്ക്കാനെ ഇണ്ടാവൊള്ളു
ആഹ് അയ്യോ കഴിഞ്ഞ ദിവ്സം സാമ്പാ ഏഹ് വീട്ട്ൽ സാമ്പാർ വെച്ചു. ആഹ് ഇന്നട്ട് ഇപ്പം ഏഹ് അരി കഷ്ണങ്ങൾ അരിഞ്ഞപ്പം ചെറുതായിട്ട് അരിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഇത് ചെറുതാലോ അപ്പം പറഞ്ഞു ഓഹ് അത് കൊഴപ്പ ഇല്ല നമുക്ക് ഇങ്ങനെ ചെയ്യാന്നും പറഞ്ഞ് ഉമ്മിച്ചി ഇണ്ടാക്കി. ഇവെ ഇവ്ട്ത്തെ ഉമ്മച്ചി അല്ല അവ്ട്ത്തെ ഉമ്മച്ചി. അന്നിട്ട് ഏഹ് സാമ്പാറെല്ലാം പിരുപിരാന്ന് അരിഞ്ഞ് കഷ്ണവാക്കി. ഏഹ് അപ്പ ഞാൻ പറഞ്ഞു ഇത് കുക്കെർലിട്ട് വിസിൽ അടിപ്പിക്കണോ ഓഹ് ഇത് കഷ്ണവൊക്കെ കലങ്ങി പോവുല്ലെ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അത് കൊഴപ്പവുല്ലാ വിസിൽ അടിച്ചിട്ട് നമുക്ക്. ഏഹ് ഇതാക്കാം എന്ന് പറഞ്ഞു ആ ഇന്നെട്ട് പക്ഷെ അടിപൊളി സാമ്പാറായിരുന്നു. ഏഹ് പക്ഷെ കഷ്ണം എല്ലാം എല്ലാം കലങ്ങിപ്പോയി. ആഹ് മോ ത്തം കഷ്ണങ്ങളൊക്കെ വെന്തു പോയി അതുപോലെന്നെ അടുത്തുസം അതിന്റെ മിച്ചം ബാക്കി. ഏഹ് ഇര്ന്ന് ഹ് പച്ചക്കറി കൊണ്ട് അവിയെലും ഉണ്ടാക്കാൻ വെച്ചു. ച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇത് കലങ്ങിപ്പോവും ഇന്നലത്തെ പോലെ ആവും. അവിയെൽന് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം. ഏഹ് കുക്കെറിൽ വെക്കെണ്ടാ പറഞ്ഞു അന്നിട്ട് കേട്ടില്ലാ അന്നിട്ട് അതുപോലെയെന്നെ. കുക്കെർൽ അഹ് ഇട്ട്ട്ട്. എഹ് കലങ്ങിയോന്നോ മറ്റേ നാര് കഴിക്കില്ലേ?
ആഹ്
ആഹ് മുരിങ്ങാക്കോല്ൽ കഷ്ണും മുരിങ്ങാക്കോലും ഒന്നും ഇല്ലാ ഇതുമ്മെ ചപ്പ് മാത്രം.
ഇത് തിന്നാനും കെതിയെട് ആയി കൊല്ലി കുട്ങ്ങിയാലും ഒക്കെ കെതിയെട് എയ്ക്കാരം
അങ്ങനെ ഒരു പ്രശ്നം പക്ഷെ രുചി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ്.
കോയമ്പലായപ്പൊ അധികം ടേസ്റ്റ് കൂടിയ ശ്രദ്ധിച്ച് കഴിക്കേണ്ടി വരുന്നൊളു.
ആഹ് എനിക്ക് പിന്നെ പ്രശ്ന. പ്രശ്നല്ല എനിക്കിപ്പ അവിയലായലും സാമ്പാറായാലും ഇച്ചിരി വെന്ത് പോയി വെച്ചിട്ടൊന്നും കുഴപ്പല്ല. പക്ഷെ ഇവിടെ ആഹ് ഇക്കാക്കൊക്കെ അങ്ങനെ ഇരിക്കുമ്പോ ഭയങ്കര പാടാ ആഹ് എന്നിട്ട് ഉമ്മച്ചിയോട് ഇങ്ങനെ പറയണ്ടായിരു ന്നു അശൊ ഇതെന്ന ഞാൻ പറഞ്ഞല്ലേന്ന് പറഞ്ഞിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്ന്ന് ഉം നല്ല രുചി ഉണ്ടായിരുന്നു ഞാൻ
അല്ലേ മറ്റതെങ്ങനെ
ആഹ് അതുകൊണ്ടായിരിക്കും അന്ന് വെച്ച കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് വെന്ത് മിക്സ് ആയി കഴിഞ്ഞപ്പേ ഈ തേങ്ങയൊ ക്കെ അതിനാത്തേക്ക് അങ്ങോട്ട് പിടിച്ച കഴിഞ്ഞിട്ട് അതിന് നല്ലൊരു ടേസ്റ്റും ടെക്സ്ചറും ആയിരുന്നു എനിക്ക് തോന്നു പിന്നെ
ആഹ്
എന്തായാലും അങ്ങനെയൊക്കെയണക്കെ ഉം ഞങ്ങള് ഉമ്മിച്ചിക്ക് പച്ചക്കറി പൊതുവെ ഉണ്ടാക്കുന്നതും പച്ചക്കറി കഴിക്കാനൊക്കെ ഭയങ്കര പാടാ ആഹ് പിന്നെ ഏഹ് ചിക്കന്റെ ആളാ മെയിന് ആയിട്ട് അതും ചിക്കൻ പൊരിച്ചത് ഉം ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറി ബീഫിനോട് അത്രക്കും താല്പര്യമൊന്നുല്ല പിന്നെ ബീഫ് ഒട്ടും കഴിക്കില്ല ആള് ബീഫും കഴിക്കില്ല മീൻകറി ആണെങ്കിലും പൊരിച്ചത് കഴിക്കും കറിയ ഒന്നും വെച്ചാ കഴിക്കി ല്ല പിന്നെ എനിക്ക് പിന്നെ എല്ലാം പോവും
നമ്മുക്ക് പെണ്ണുങ്ങൾക്ക് പിന്നെ ഏതും പോവ ആണുങ്ങൾക്കാണ് സെയ്സ് വക്കാത്തെ
ആഹ് ഓ ഇവിടെ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്ന ഇല്ല അതുങ്ങളെല്ലാം കൂ ട്ടികോളും അതുകൊണ്ട് വലിയൊരു സമാധാനണ്ട്
നമ്മളെ അടുത്തൊക്കെ എല്ലാമൊന്നും പറ്റൂല ഓലണ്ട് വിചാരിക്ക കൊണ്ടന്ന് ഇപ്പൊ കൊണ്ടന്ന നമ്മക്ക് വെച്ച് ഉണ്ടാക്കി കൊടുക്ക ബുദ്ധിമുട്ടില്ല അങ്ങനന്തെങ്ങനെയൊന്നും പറ്റൂല
ഇവിടെ ഇപ്പ എല്ലാതിനും വില കൂടുതലും കാര്യങ്ങളൊക്കെ ആയത് കൊൊണ്ട് ഞങ്ങ ള് കൊറെ സമയത്തൊക്കെ തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാക്കും അല്ലാതെ പിന്നെന്താപ്പ ചെയ്യാ ചില നമ്മള് ഒരു മാ സത്തെ ബഡ്ജറ്റ് എങ്ങനെ ഇട്ട് കഴിഞ്ഞഴിഞ്ഞാലും നമ്മുടെ ഉദ്ദേശ ത്തിന് നിക്കില്ല ഇല്ലെ പിന്നെ നമ്മള് തന്നെയ ആയിരിക്കണം നമ്മളൊരു സിംഗിൾ ആഹ് സിംഗിൾ ഫാമിലി ആണെന്നുണ്ടെങ്കില്
സ്കൂൾക്കെന്നെ അത്രേ വേണ്ടത് സ്കൂൾ കുട്ടികള കാര്യത്തിനന്നെ ഗർമെന്റാണ് പറഞ്ഞിട്ട് കാര്യല്ല്യ പക്ഷെ ഇന്ന് അയിലും ചെലവെന്നെയാണ്
ആഹ് ഇപ്പൊ ഞാന് സി ബിഎസ് ഇയില പഠിപ്പിക്കുന്നെ സി ബിഎസ് ഇയില വിടുന്ന കൊച്ചിനെ ഏഹ് അതിന് തന്നെ നല്ലൊരു എമൗണ്ട് വരും ഇപ്പൊ കഴിഞ്ഞ കൊല്ല ഞങ്ങള് അഡ്വാൻസ് ചെയ്ത് പേ ചെയ്യുമായിരുന്നു ഒരു മാ ഒരു വർഷത്തേക്കുള്ളത് മൊത്തം അടക്കുവായിരുന്നു പക്ഷെ ഈ തവണ ഞങ്ങള് ഭയങ്കരായി ട്ട് പ്രശ്നത്തില അപ്പൊ അതുകൊണ്ട് നമ്മള് മാസ മാസമാക്കിയത് പിന്നെ എല്ലാം കൂടി ഓടി പോണോല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പൊ ഈ തവണ ഫീസ് കൂട്ടി ബസ് ഫീസ് കൂട്ടി ഒരു മാസം നമുക്ക് ഒരു മാസം നമുക്ക് ആഹ് ഇപ്പം ആഹ് ബസ് സ്കൂൾ ഫീസും ബസ് ഫീസും കൂടിയിട്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും ഒരു മാസം കൊച്ചിനു മാ ത്രം ആ അത് ശരിക്കും കുറവാ എൻ്റെ ഏ ചേട്ടന്റെ പിള്ളേരൊക്കെ പഠിക്കുന്നടുത്ത് അവർക്ക് രണ്ടു പേർക്കും കൂടീട്ട് ഇയർലി ഏ ഒരു അമ്പത്തയ്യായിരം രൂപ വരും. പിന്നെ അമ്പത്തയ്യായിരം
അതെ
ഫീസ് മാത്രം. ബസ് ഫീസ് അവരുടെ വീട്ടീന്ന് ഒര് പത്ത് പത്ത് മിൻറ്റ് ദൂരെയുള്ളൂ സ്കൂൾ. പത്ത് മിൻറ്റ്ല്ല അഞ്ച് മിൻറ്റ് ദൂരൊള്ളു സ്കൂളിലേക്ക് പക്ഷേ തിന് വെര്ണത് എത്ര രൂപ്യാന്നറിയോ? കഴിഞ്ഞ കൊല്ലം എഴുന്നൂറ്റമ്പത് രൂപ്യായിര്ന്ന്. ഇത്തവണ പ്പം പെട്രോളിന് പൈസ കൂട്ടിയതോണ്ട് അതിനും കൂടുതൽ വരൂലോ? ആ അപ്പം അവര്ക്ക് ഏ എ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരാക്ക് വെരും. ഒരു കൊല്ലം ബസ് ഫീസ് പിന്നെ രണ്ടു പേർക്കും കൂടി ബസ് ഫീസ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം പതിനാല് പതിനഞ്ച് രൂപയായി. അപ്പൊ അവരുടെ ഫീസ് മാത്ര എത്ര പോയി നോക്കി. അവരുടെ ജോലി ആ സ്കൂളില് അവര് ടീച്ച്റാ അവര്ക്ക് ട്ട്ന്ന ശമ്പളത്തിന്റെ നല്ലൊരു വിഹിതം ഇതിനകത്തേക്ക് പോവണം നിസ്സാര ശമ്പളൊള്ളൂ. ഒരുപാട് ശമ്പളൊന്നും ഇല്ല
ഫീസും പോവും ബസ്സിനും പോവും
സും പോവും ബസിനും പോവും അവർക്ക് രണ്ടു പേർക്കും ഫീ ഏ ബസ് ഫീസില്ല രണ്ടു പേരും ടീച്ചറായതോണ്ട് ആ പക്ഷെ ബാക്കി എല്ലാ ഫീസുണ്ട്. പിന്നെ പുസ്തകത്തിന്റെ പൈസ എങ്ങനെയാന്ന് വെച്ച് കഴിഞ് കഴിഞ്ഞാ ഒരാൾക്ക് ആറായിരത്തഞ്ഞൂറ് രൂപ ടെക്സ്റ്റിന്റെ മാത്രം. പൈസ പിന്നെ അതിന്റെ പുറമേ ആനുവൽ ഡേ ഫീസ് അങ്ങനെയൊക്കെ ഞാന് അവിടെ അത്യാവശ്യം നല്ല സ്കൂളാ പക്ഷെ ഈ പറയുന്നത് നമുക്ക് പോ നമുക്ക് സാധാരണക്കാർക്ക് പറ്റൂലാന്നെ ഇപ്പൊ എന്റെ മോനെ വിടുന്ന സ് സ്കൂള് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാ ത്യാവശ്യം ഫീസ് കൊറവൊള്ളതാ. എന്നിട്ട് പോലും ഇപ്പഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രേം ഫീസ്ണ്ട്
അതെ അതെ
ധാരണ കൂലിപ്പണിക്കാരുടെ മക്കള് പഠിക്ക്ണ സ്കൂളാ സി ബി എസ് ഇ ആണ് പക്ഷെ നമുക്ക് എല്ലാർക്കും വിടാൻ പറ്റും കൊച്ചുങ്ങളെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള സ് സ്കൂളാ. പിന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കില് അവര് സ്കോളർഷിപ്പൊക്കെ
അതെ ഞാൻ വിളിക്കട്ടോ അസ് ബൻഡ് വിളിക്കണ്ട്